മിയസ് കുൂഗൾ കഴില്ലേ
ആ പോന്ന ഇങ്ങട്ട വന്നപ്പോക്കെത്തി
ആഹ് ഞാൻ പന്ത്രണ്ട് മണിയുമ്പത്തിന് ആ എത്തിർത്ത ഞങ്ങള് ചെന്നപ്പത്തിന് കുളപ്പിച്ചൊക്കെ കയിഞ്ഞ് കടത്തി എന്നാ പിന്നെ കണ്ട് കണ്ട് പിന്നെ ഓല് പള്ളികാക്ക് പോയി അത്യാവശ്യം അങ്ങനെ കായംന്നറിന്നില്ല ത്ത് അറുപത് വയസ്സിന്റെ ഉള്ളില് തന്നെയിണ്ടാവുള്ളു
ആഹ് അത്രോ ഒള്ളൂല്ലേ
അത്രേയൊള്ളേ
ആഹ് അപ്പൊ എന്താ പ പെട്ടെന്ന് കെടപ്പിലായാവോ
അയിന് സാസം മുട്ടുംന്തൊക്കെയന്ന് മന ജതായി അറുപുതൊന്നല്ല അറുന്നൊല്ല കറക്റ്റ് മേൽത്ത് മൂത്താപ്പാനേം കാലും ചെറുതാണ് ആ നേര പങ്ങളാണ് മേൽത്ത മുത്താപ്പാന്റെ
ആഹ് നേരെ പെങ്ങള് ഞങ്ങളെ മറ്റേ ആഹ് എളേമ്മ വന്നില്ലേ പെരുന്നാക്ക് പാർക്കാന്
ഏത് പി പിന്നെ വല്ല്യ പാഗിയാണല്ലോ ഉം
ഞാ ഇപ്പ എന്തേ കൂടിരുന്നിട്ടാ വരേനെയാവോ
അത് ഇടക്ക കിടക്ക കിടക്ക അതിന്റെ മുന്നേ വന്നീനു അയിന്റ് ഞങ്ങള് യാ ഞാൻ വന്നിട്ട്ന്നട്ടില്ല അതിന്റെ മുന്നേ ഒരു ദിവസം വന്നങ്ങാട് പാത്തു വഴിക്കണാണ് അത്രല്ല പെരുന്നാക്കൊന്നും വരാ അവിടെ നല്ലത് പെരുന്നാള് കുത്ത്ക
അതാണ് എസ്റ്റേ അത സ്ഥലമല്ലേ പിന്ന പൊതുവെ അതിനെല്ലാരും കൂടുമ്പോ ഒരു വരലാ
ആഹ് അങ്ങനെ വന്നിട്ടില്ല ഇപ്രാവശ്യ ഒന്നും വന്നിട്ടില്ല അമ്മ വിളിച്ചിട്ടുംല്ല ഒക്കെ പടം എവിടെ ഒക്കെ പടം നിക്കുക
ചെല
ഉം പിന്നെ പെര ആയോണ്ട് പിന്നെ വല്ലാ ഇപ്പൊ അങ്ങട് എഴുന്നേറ്റതേ ഇല്ലാത്തോണ്ട്
ഇല്ലാത്തതാകുമ്പോ ഇങ്ങനെ ചോറാമ്പോപ്പ പിന്നെ അതിന്റെ പരിണീൽന്നെ തന്നെ അങ്ങ് നിക്കല്ലേ ആഹ
ഞാൻ ഖത്തറിലായിരുന്ന സമയത്ത് ആ സമയത്ത് വന്ന് കണ്ട് പോയീന്ന്
പുതിയൊരു പെരുന്നാക്ക് അല്ലേ ഈ നൂല് പിന്നയിപ്പൊ കൊറ ആയി അങ്ങനെ തോന്ന അങ്ങനെ വന്നിട്ട്
അല്ലേ ഇപ്പൊ ഞാൻ ന്റെ മുന്നേ വന്ന് നിങ്ങൾ പോയി യ്ക്കോളിൻ ഇപ്പൊ ഒരു മാസമായിട്ടോള്ളല്ലപ്പ വന്നിട്ട് അതിന്റെ ഞാൻ വീട്ടീന്റെ രണ്ടു നാല് ദിവസം മുന്നേ വന്നു ആ പർക്കാൻ വന്നക്കണേ അന്ന് വന്ന ഇതേപലെ വന്ന് എണ്ണയും കുറച്ച് പഞ്ച ഇത് പിന്നെ പൊടികളും മല പൊടി മുളകുംപൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കൊടുത്ത് അങ്ങനൊയിട്ടൊക്കെ പോയിരുന്നു
ഉം
അയ്യോ അത് കിട്ടണം അയിന്ന്
ആഹ എല്ല കഴുമ്പോ പറ കരം കൊണ്ടക്കും വാണി കൊണ്ടേക്കുള്ളത പിന്നെ പൊപ്പിച്ചാണലൊന്നും കഴിക്കൂലേ
ആ വഴക്കയും ചെയ്തില്ല പിന്നെ അതേമാർക്ക് കര കൊടുത്തിട്ടേ ല്ലാന്നെെ ഉം കിട്ടിട്ട
ആ പെൻഷനും അ അതൊക്കെ പടത്തി കച്ചമാട്ടെ
ഒക്കെ പടത്തി ആയി കിട്ടണം അവന കടയിൽ വേറെയാരുവേ
വേറെയാരും വരാനും പോകാനും അതും ഇല്ല ഒരു കുട്ടിയാകുമ്പോ കണക്കാതാക്കേ ഒട്ടക്കട ആവുമ്പോ അവക്ക് എങ്ങനെയും ജീവിച്ചത് ഇരു മക്കളും ഇതൊക്കെ ഒുമ്പലാണ് ഞമ്മക്ക ക്ക് എത്ര എന്തായാലും ഒടുത്തേ പിന്നെ മുപ്പത്തേര് ആക്വപ്ച്ചർ ചികിത്സക്ക് പോണേ അതിനൊന്നും പോകേണ്ടിവരും ആ അങ്ങനാരൊന്നും മുണ്ടിലഒന്നും ജേജൂല
അല്ല ഇവനെ എരുത്ത നല്ലതാണെങ്കില് കൂട്ടാന് ചാറ് ഇന്നെങ്ങാണ്ടോ ഓരോരുത്തരെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുവല്ലോ മറ്റേ പൊള്ളക്കർ ഉം
അതിപ്പോ ആർക്കാരിയാലും ഇപ്പ നമുക്ക് ഇങ്ങനെ വയറ വരുത് ഈ ഒരു ഇറ്റംങ്ങനെ ഇരിക്കും വേറരു തിക്ൃ തായ്മ മറ്റിയത് മാത്രം നിക്കുമ്പോ എ ഇതിനേലും ണ്ട്ര
ഉം ഉം ഉം
ഓക്കേ അപ്പ അവിടെ കൂടി അപ്പ ഇപ്പ അങ്ങനെ ഇപ്പ ആർക്കും വലിയ തൃപതിയൊന്നും ഉണ്ടാവില്ല ആ
ഉം അപ്പൊ നല്ല തടസ ഉം തന്നെയാണ് ഇത് ഇങ്ങനെ ആ സമയാവുമ്പ വീരമ്പോക്ക് ട്ടനല്ലേ പിന്നെ ഇതിനേതാ ഇല്ലാന്ന് നോക്കിങ്ങടെ ക്ക്‌ കോഴിക്കും കുത്തിരിക്കും വേണം
ഒരു തല ആ നല്ലതും നക്കൊന്നും പറ്റൂല്ല അത് ന്നാ ഗ്യാസാണ് ഇത് ന്നാ പ പുണ്ണാണ്
ഉ എന്നിട്ട പതന ഒറ്റക്ക ഇണ്ടാക്കിയ കയറ വാണെങ്കിലെ
ആ അതിന് ഇണ്ടാക്കി തരാല്ലോ പ്രശ്നത്തി പേരുണ്ട് അങ്ങനുള്ളല്ലേ അതില് പിന്നെ അങ്ങനെ ത പിന്നെ വേറെ എവിടേലും ചെന്ന് കഴിഞ്ഞാലും ഞമ്മക്ക് പയി ക്കണ പോലെ അവരെ മ്മള് കണ്ട നിങ്ങട എന്തങ്കലും ചെയ്തു കൊടുക്കുക ഒന്നുല്ലെങ്കില് പെരിഞ്ഞില്തരിഞ്ഞുടുക്കയ് ലാബാട്ട് കടുക്കളേക്ക് പോവയില്ലേ അങ്ങനെയാ ഇപ്പ എല്ലാർക്കും ഒരു ദലാക്കാരപ്പൊ ഈമാരെ ആ തു താത്തുമാരെ പ്പ എങ്ങനേലും അഡ്ജ ചേ പോലെ മരയക്കളും കുട്ടികളും ഒക്കെണ്ടാവുമ്പോ പോലക്കെ ഒരു റലേക്കാരൻ പിന്നെ ആയ കാലത്ത് നല്ലോണം കാട്ടി തിന് പറ
അതണെ അ
ഉം മൻസ് ആ മനസ്സില് ആര് ആരിച്ചാല് എത്രയായിരുന്നെലപ്പം കാലത്ത് കാട്ടിയത് എത്രയായാലും മനുസ്യന്മാർക്ക് അത് മറക്കാണപറ്റൂല്ലേ എന്ന് ഒട്ടിച്ച് വിട്ടേക്കുന്ന പിന്നെ വെടലോര അയിന്റെ നാത്തുമാരൊ കേണോ അപ്പൊ ഇപോലെ പറയ് അയില് ഒരു നാ ന ത്തൂനിന്റെ കാപ്പുത്തെ അവിടുത്തെ പിന്നെ മോനെ പെണ്ണുങ്ങളെ പിന്നെ അയിന്റെ ആരെ മൂത്തമ്മേ എന്ത്‌ ആരാണ് അയിന്റെ പെണ്ണുങ്ങള് അന്നിട്ട് അത് കെട്ടിച്ച കെട്ടാൻ വേണ്ടി ഞങ്ങൾ കത്തൊന്നുംല്ല തീർത്തക്കണത് അത്രക്കൊരു സ്വയ്രിക്കേട്
അവ് വ ചൊർണ്ങ്ങാടും ഇങ്ങനെടുക്കണോ റെഡി കേറി വന്ന് ഇങ്ങഒന്ന് കുല്യനൊന്നങ്ങനെ അഭിപ്രായം പറയും ആർക്കാലും ഈറടിച്ചിനില്ലേ
എഹ് ഇവിടെ വന്നിട്ട് ഇപ്പ എങ്ങനെയ്ന്നു ഇവിടെ ആഹ് ഇവിടെ വന്നിട്ടും അങ്ങൻതന്നെ ആയില്ലേ വല്ല്യുപ്പായ്ട്ത്ത് ഇണ്ടാര്ന്ന സമയത്ത് ത് ട്ട് എല്ലാര്ട്ട് കൊ കുത് കുത്തണില്ല്യേ ആഹ് മുണ്ടാപാണിനെ കൊറച്ച് കാട്ടിയേക്കണ് അയിന് അന അനഭവിച്ച്നേറും ചെലപ്പോ
അതാണ് ഒക്കെ ന്ത്യൽ ചെയ്തേക്കണെക്കെ ഭൂമി ഇബിടെന്നന്നെക്കെ കൊറേക്കെ കാണി
ആഹ് അകോര മനസ്സം മുട്ടിച്ചിട്ടാണ് ഇപ്പ അതിനേറെപ്പായത് ഇമാനെക്കാട്ടിയപ്പ ഇപ്പാക്ക് അത്ര വലിയ ഇത്ണ്ടായിരുന്നില്ല അപ്പൊ അങ്ങോട്ട് തൈക്കോട്ടെ പക്ഷെ ആറ്റിനെ സോപ്പ്ക്കെ എടുത്തിട്ട് ഇത്ര എറങ്ങീത് ചൗവ്ന്നേറ്റ് എറിഞ്ഞിട്ട് മുതിയംപുറത്തേക്ക് ദേ ദിതുമ്മോ ആ ഓഹ് ന്നർനതരജേ ചെന്നാ കരയം വെയ്ക്കത്ത്ത് ന്നട്ട് മുദ്യം കള്ളച്ച്നേ നിക്കാണ് അറിയണ്ടെ ഇപ്പ അങ്ങനെ കണ്ടേക്കണ നിങ്ങടെ അങ്ങനെതായിട്ട് തറട്ട് പോണതാണ്
എന്നിട്ട് ആ കാലിലോട്ടൊക്കെയാണ് വരും ചെയ്യണത് ഉം
പഠിച്ചു എത്രത്തോളം നമ്മൾ ചവിട്ടിതാത്തുന്നു അത്രത്തോളം പിന്നെ ആൾക്കാർക്ക് ഞമ്മടടുത്ത് വരണ്ടി സഹായം ചോയ്ച്ചു വരേണ്ടി വരും പക്ഷെ അതൊന്നും ആൾക്കാര് ചിന്തിച്ചണില്ലല്ലേ എത്രതായി കഴിഞ്ഞാലും ഇപ്പൊ എന്ന എ എത്ര വാശി ചെയ്യും പോയി തിന്നും കുടിച്ചിട്ട് കരഞ്ഞിട്ടുംഒരു കാര്യം അല്ല
അതൊക്കെ ആ ശ്വാസം പോയി കയിഞ്ഞ കയിഞ്ഞു
പിന്നെ പോയി കയിഞ്ഞിട്ട് പിന്നെ കൊറേ മു മിണ്ടിട്ടും പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ആ ഒരു കാര്യല്ല അപ്പൊ ഇന്നലെ ആവശ്യല്ലാത്ത പറ
മറ്റേത്ള്ളപ്പോ അയിള്പ്പോ ഇല്ലാതെ അന്ന് കുറേ വെറുപ്പി പ്പിച്ചുടു ഇതാക്കി
ആഹ് അപ്പൊ അതന്നെ ഇപ്പ ഇന്നലെ പറയണത് ആ ഇന്നലെ പറയണത് ഇപ്പ മറ്റേ രാവടെ അവിടന്നരിന്നില്ല മരിച്ചത് കത്തറിലാരുന്നല്ലോ മരിച്ചത് ദിനയാട്ടത്തി ഈബദ്ധത്തിന് ഏട്ടത്തി എന്നല്ലേ അ ഉത്തമയണത് അപ്പൊ അതേപോലെ അന്ന് പറ അതേ ആഹ് അയിന്റെ ആങ്ങളെ അന്നേരം അപ്പൊറത്തുള്ള സെക്കനെ കൊണ്ട് പെരന്റെറെപ്പുറത്ത് വാർക്കണത് അത് ആ സിറ്റോട്ടിൽ കുത്തിരിക്കാണെങ്കിലും പോകുമ്പോ ഒരു കുഞ്ഞാത്താന്നുള്ളൊരു വിളിയും കൂടിയും വിളിച്ചൂല മൂപ്പരാങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും നടക്കും പെങ്ങളാണ് മൂത്തതാണ് അവര് അങ്ങനെ ഒന്ന് വിളിച്ച്താക്കൂല എന്നിട്ട് മരി ച്ചിട്ട് പിന്നെങ്ങട്ട് കണ്ണീര് ഒലി പ്പിച്ചി ട്ട് അറിയാ എന്തത്തിനാ പ്പതിൻ്റെ കാര്യം ജീവിച്ചിരിക്കുമ്പോ നമ്മള് മറ്റു ചെയ്യാതെ പിന്നെ നമ്മള് മരിച്ച കഴിഞ്ഞിട്ട് കൊറേ ചെയ്തിട്ട് ഒരു കാര്യവൊല്ല അവര് ആളപ്പുഴ തൊമ്പ് അതെന്താ കൊറയത്ത്
അതാണ് അത്രയും വായ ലോലൊന്നും പിന്നെ ഇപ്പോഴൊന്നും പോവില്ലന്നക്കാ അവര ചിന്ത
ഒന്നും വിചാരിച്ചാൻ പറ്റൂല എപ്പ വേണെങ്കിലും വിളിച്ചാ പോണം ന്നിട്ട് മിന് ചോറ് കൂട്ടനണ്ടോ വൈന്നെരത്തിനുണ്ടോ
ചോറ് ഉം ചോറണ്ട് വത്തല് മീൻ ഇപ്പ ഇഞ്ഞ് ആഞ് മറ്റള് വരിയാണങ്കി കൊടുത്തേക്കോണ്ട ഞാൻ ഇണ്ടാക്കു അന്തിക്കൊക്കെ
ഞാൻ പറയുണ്ട് ഞാൻ തന്നെ ആണ് ഓള അതിനും ക്കാര നമ്മളോട് പെട്ടെന്ന് ഫ്രീ എപ്പളും ഒക്കെ മാറകട്ടേ ഫ്രീസറെ എന്തേലും ഒരു ആവശ്യത്തിന് തൊറക്കണ സമയത്ത് മാത്രമേ അത് ഓർമ്മരു ആ ഇത് ഇണ്ടല്ലോ ഇവിട ഇതില് എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ നോക്കുമ്പോളാണ് ആണ് ഓർമ വരിക അമ്മച്ചാരതി ഐസ്ക്രീം കൊടുത്ത് വച്ചേക്ക് ആഹ് നല്ല ഐസ്ക്രീം ഐസ്ക്രീമിന്റെ ബോക്സില അല്ലേ അതെന്താ അത് ഐസ്ക്രീം അല്ല ഐസ്ക്രീമല്ല അത് താണ് അമ്മ
മോള് വന്നിട്ടില്ലേ എത്തിയിട്ടില്ല
മൂന്നര ആയപ്പോൾ എത്തിക്കണ് ഉം മൂന്നര
ഉ മൂന്ന നേരം ആമ്പ എത്തൂലേ
ഉം മൂന്നര ആയിട്ടില്ല മൂന്നേ ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ടോ ഒക്കെ ത്തി ഇപ്പൊ നേരത്തെ എത്തലുണ്ട് ആഹ് വണ്ടിയന്നെ
ആഹ് ഏ അതല്ലേ അപ്പൊ അയില വെരുന്നണ്ടോ ട്രാവലറ്
ട്രാവലർ കുറെ കുട്ടികൾ ഉണ്ട് തോന്നുന്നു
ആ ഒന്നായിട്ട് വേണെങ്കി എടുക്കിയക്കണ വേണെങ്കല്ലേ
മ് ആഹ് ആ പൈസ കൂട്ടിന് അഞ്ഞുറ്റി അമ്പത് ആക്കി ഇപ്രാവശ്യം
എന്തെ
വര വണ്ടീന്റെ പൈസ അഞ്ഞൂറ്റൈമ്പതാ കഴിയുമ്പോ താക്കണംന്ന വണ്ടിക്ക് ഉം എണ്ണ പൈസ കൂടീക്ക്ണ് അപ്പോ എല്ലാരും അങ്ങനെ അയ്മ്പത്റുപെച്ച് കൂട്ടി തരിട്ടിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നലെ
അലരുക്കും ഇപ്പത് ഈ രണ്ടു മാസം പറുമ്പോക്ക ഇപ്പ വേറെ ഒന്നുമില്ല ലല്ലോ ഞാൻ അപ്പൊ ട്രാവലർ അയിയില് വരുമ്പോ വേറെ വേറെ വണ്ടി വരുമ്പോ കതിയടല്ലേ
ഉ പ്രശ്നവല്ലോ മൂപ്പര് അങ്ങനെ അടുത്ത് പോണാണോ രാവിലെ
ആ പൊതുവേ വീതിയും കുറവല്ലേ
ആഹ് ഇവിടെക്കത്യാശ ആ പാടത്തിന്റെനല്ലാത്ത പാടി ഇപ്പ
അവിട്ക് ആ അവിടെ വീതിയ പിന്നെങ്ങട്ടൊന്നും കൂട്ട് രീതിലോണ്
ഇല്ല ഇല്ല പിന്നെവിട്ക്കൊന്നും കൂട്ടില്ല അത ഓലതിരി കട്ടിയ പാടെങ്ങട്ട് കൂട്ടിക്കാ തോന്ന്ണ് ണ്ട്
ആ അടെ പാലം കെട്ടുമ്പോ കൊറച്ച് വരുവല്ലോ
ആ
ഉം
ആ അയ്ന്റെത് ലാ തോന്ന്ണ് ണ്ട് മുട്ട ഇങ്ങനെ മുട്ട എന്തെലൊക്കെ പേടിച്ച പക്ഷെ ഓനടുക്കരും ഈ പൊടികളും ഒക്കെ കൂടെട എന്നെ കൊണ്ട് ക്ജായിട്ട് ഇ പൊന്നി മോളോട് പോര്മ്പം വേട്ച്ച് പോരാൻ പറയാനാ ആ ഞങ്ങഅങ്ങട്ടുംങ്ങട്ടൊക്കെ നടന്നക്കന്നെയാണ്
ആ കുടീന്ന് അന്ന് വാങ്ങി കൊട്ന്ന മലെ ക്കറം
ഓ ആ അന്ന് മേടിച്ച് ച്ചൊട്ന്നൊര് മല്ലി കുയിച്ചിട്ട് ന്നെ മൊളകും കൊട്ന്നിന് ഞാന് മൊളക് നനച്ച് തോത്തിക്കാണ് മൊള ന്ന് കെകിട്ട ചെലപ്പ ഒണങ്ങൂല ക്കാകാര പിന്നെ മൊളകാണ്ട് നനച്ച് തോത്തി മതി പിന്നെ ഞാൻ തന്നെ കെകി ഒണ്ക്കി വെച്ചീന്നു
ഏ
ഉ
ഇന്ന ആയിക്കോട്ടന്നാ അ അത് വാങ്ങിക്ക്ണോ
ആ തന്നെ പൊടിച്ചിക്ക്ണത് മറ്റേ എരില്ലെ മുളക് പൊടിന്റെട്ത്ത്ണ്ട് കാശ്മീരി അരക്കിലോം വേട്ച് ങ്ങാണ്ട് പൊടിച്ചതാണ്പ്പം ന്നയ്ക്കോട്ടെ ആ
ത